ഹലോ.
കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട് പറയൂ.
ആഹ് എന്തൊക്കെ വിശേഷം? ചായ കുടിച്ചോ?
ചായക്കൊ കുടി കഴിഞ്ഞു ഇനി നൈറ്റ് ഫുഡിന്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു.
ഓഹ് രാത്രിയിലേക്ക് വേറെണ്ടാക്കാണോ ചെയ്യാ?
ആഹ് ഉണ്ടായിരുന്നെടാ
അയ് ശെരി ഒന്നായിട്ട് വെക്കലല്ലാ?
കേടില്ല.
ഒന്നായിട്ട് ഫുഡ്ണ്ടാക്കലല്ല ഉച്ചയ്ക്ക് രാത്രിയിലേക്ക് ഒന്നായിട്ട്.
ചെല ടൈമിലൊക്കെ നമ്മള് രാത്രി പിന്നെ വേറെ കുക് ചെയ്യും. ചെല ടൈമിൽ ഉച്ചത്തേക്ക് രാത്രി തേലും ഒരുപോലെ ആഹ് അത് തന്നെ.
ആയ് ശരി അങ്ങനെ ആഹ് പിന്നെ ടൂറൊക്കെ പോണ ഇഷ്ടാണോ?
കേട്ടില്ല.
യാത്ര പോവാനൊക്കെ ഇഷ്ടാണോ?
ആഹ് ഒറപ്പായിട്ടും ഇവിടെ നെറ്റിഷ്യു എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു.
അതെയോ?
ഇടക്ക് ഇങ്ങനെ വന്നും പോയി വരുന്ന പ്രോബ്ലം മുണ്ട് അതായി.
യാ യാത്ര പോകാനൊക്കെ ഇഷ്ടാണോ ഇങ്ങക്ക്.
പിന്നെ.
ഓ എവിടൊക്കെ പോയി ഓ അഹ് ഭയങ്കര ഇഷ്ട ഇക്ക് ഭയങ്കര ഇഷ്ട മഴയത് യാത്ര പോവാൻ. ഞങ്ങള് പോയിണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ദൂരൊന്നുമല്ല ഇവിടെ അടുത്ത് ഇങ്ങനെൊരു പാട ത്തൊക്കെ റെയിൻ കോട് ഒക്കെ ഇട്ടിട്ട്.
അങ്ങനെ പോയിട്ടുണ്ട് ദൂരെ എവിടൊക്കെ പോയിട്ടുണ്ട്?
ഞങ്ങളിവിടെ ഊട്ടി കൊടക്കനാലൊക്കെ പോയി ട്ട്ണ്ടായിരുന്നു. നല്ല രസായിരുന്നു നല്ല മഞ്ഞുള്ള സമയത്തൊക്കെ. നല്ലൊരു വൈബാട്ടോ കൊടയ്ക്കനാല് ആഹ് അതെ അതെ എന്താ രസം അവിടെ? അവിടെ എപ്പഴും അങ്ങനെ തന്നെ തോന്ന്ണ്ട്ല്ലേ? ഈ മറ്റേ കുണാക്കേവ് പറഞ്ഞ ഒരു സ്ഥലണ്ടല്ലോ?
ആഹ് അവിടെ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ എപ്പഴും ചിന്തിക്കും.
അവിടെ എപ്പളും മഞ്ഞ് ആഹ് ആഹ് അതെ അതെ. അവിടെ അടുത്തുള്ളവരൊക്കെ എങ്ങനെയാണാവോ ജീവിക്കുന്നത്‌ലേ
അതാ ഈ എല്ല എപ്പഴും മഞ്ഞും. മഴയും മഞ്ഞും മഴയും തന്നെ ഒരു ചൂടോ അങ്ങനെ ഒരു കാലാവസ്ഥയില്ല.
അതെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഓരോ റീൽസ് ഇങ്ങനെ കാണുമ്പക്കെ എപ്പഴും ആഹ് സ്ഥലം അങ്ങനെ തന്നെ.
എനിക്ക് തോന്നുന്നു ആവറാ ശരീരം അതുമായിട്ട് അങ്ങനെ യോജിച്ചിട്ടുണ്ട് അതാ ഇത്രയും ഇത് നമുക്ക് പക്ഷേ
ഞങ്ങളവടെ റൂമൊക്കെ എടുത്ത് നിന്ന് ട്ടുണ്ടായിരുന്നേ എന്താ അവിടുത്തെ വെള്ളത്തിനൊക്കൊ ഒരു തണുപ്പറിയോ ഓഹ് ഓഹ് മുഖം കഴുകാൻ കൈ കഴുകാൻ പോലും പറ്റൂല ഭയങ്കര തണ്പ്പാണ് ഔടെ
നമുക്ക് പക്ഷേ കൊറച്ച് നാ നേരം ഇവിടെന്ന് മഴയൊക്കെന്ന് പെയ്തു തുടങ്ങിയാ അപ്പ് പ്പൊ നമുക്ക് തൊടങ്ങും തണുപ്പായി ആ തണുപ്പായി ബുദ്ധിമുട്ടായി പോവാനായി വരാനായി എല്ലാം കണക്കാ എന്താ ഇവിടെള്ളോര് ആ റെയിൻകോട്ട് ഇട്ടൊണ്ടാ രാവിലെം വൈകിട്ടെ എവടെ പോയാലും ആ ജിൻ ചാക്കറ്റ് റെയിൻകോട്ട് എല്ലാം ഉണ്ടൽ ഗുണാകേവ് ഫു ഫുള്ള് ഫുള്ള് ഞാനമ്മക്കീ കടകളില്ലേ ആ കടകളിൽ ക്കുന്നവരെ എല്ലാം ഞാൻ ആലോചിക്കും ഈ തണുപ്പത്തും ഈമഴയത്തും മഞ്ഞത്തും എല്ലാരും ഈ രീതിക്കെന്നെ ഇങ്ങനെ നിക്
ഇവരെപ്പളും ആ കോട്ട് ആ റാ ജാക്കറ്റ്ട്ടിട്ടാ നിക്കാ
അതാ ഒരു ദിവസം നമുക്ക് മഴ പെയ്താ ഭയങ്കര ബുദ്ധിമു ല്ലെ ചളുപ്പും അതും ഇതും നമ്മള് വിചാരിക്കും ഇത് ഇങ്ങനെന്നെയാണോ
അവർക്ക് പിന്നെ ജലദോഷോ അങ്ങനത്തൊന്നും ണ്ടാവുലേക്കും കാരണം പ്പളും കാലാവസ്ഥ അങ്ങൻ തന്നെയാണല്ലോ നല്ല രസാ
മഴയുടെ മാകേട്ട അപ്പഴെ പനി പിടിക്കും
അതെ അതെ ഒന്ന് ചാറല് ഏറ്റാ മതി അപ്പൊ പനി പിടിക്കും
താണ് മഴയത്ത് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടാ പക്ഷെ പനി പിടിച്ചാ സീനങ്ങ് മാറും
പിന്നെ അവിടെ അവിടെ ന്താ സിനിമ ഷൂട്ടിങ്ങൊക്കെ നട
ആഹ് ഒത്തിരി സിനിമാ ഷൂട്ടിംഗ് വയനാട്ടിലൊന്നും വയനാട്ടിലൊക്കെ പോയിട്ടുണ്ടോ
ആഹ് വയനാട് പോയിട്ടുണ്ട് ഞങ്ങള് റിസോർട്ടൊക്കൊന്ന് എട്ത്ത് നിന്നിട്ടുണ്ടായിരുന്നു ന്നാല് അവടെ ഇ ത്രെ ഏഹ് കൊടെയ്ക്കനാൽത്തെ പോൽത്തെ മഞ്ഞൊന്നുംല്ല ന്നാലും
ഇല്ല അവടെ മഞ്ഞില്ലെടാ ഒരു എന്തുവാ നോർമലി തണുപ്പ് ആഹ് കോട കോട വയനാട് ഇടുക്കിന്നൊക്കെ പറയുമ്പോ അവിടെയൊക്കെ കോട മഞ്ഞ് ആ ഒര് തണുപ്പേയൊള്ളൂ പക്ഷേ ഈ ഊ ട്ടി കൊടയ്ക്കനാല് മൈസൂര് അവിടെയൊക്കെ ആവുമ്പഴത്തേക്കും
അവിടെ ഭയ
ചൂട് ഭയങ്കരം തണുപ്പാ
ആഹ് ആഹ്
നമ്മളീ ട്രിപ്പിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മള് ഇങ്ങനെ ആലോചിക്കും ദൈവമേ എന്നും അങ്ങോട്ട് വരാൻ വേണ്ടീട്ട് നല്ല സന്തോഷവായിരുന്നു അവിടെ വന്ന് കൊറേ നേരം കഴിയുമ്പൊഴത്തേക്ക് ഇത് എന്തേ ഈ തണുപ്പ് മാറാത്തെ ന്ന് ള്ളര്
ഞങ്ങള് വണ്ടിത്തെ അതെ ബ സ്സിലൊക്കായിരുന്നു പോയിന്നെ ബസ്സിന്റെക്കെ ഉള്ളിലേക്കാണ് തണുപ്പടിക്കുന്നത് അപ്പം ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ജാക്കറ്റ് ട്ട് ആ അതെ വണ്ടീന്നേ ജാക്കറ്റ് ഇട്ട്ണ് കാരണം ബസ്സിനുള്ളിലേക്ക്ങ്ങട് തണുപ്പടിക്കാണ് അപ്പൊ പൊർ ത്ത് നിക്കുമ്പൊക്കെ നമ്മക്കൊ ക്കാണ്ട് സഹിക്കാൻ പറ്റൂല അമ്മളെ അത്ര അങ്ങനണ്ട് ശീലല്ലല്ലൊ അമ്മക്ക് അത്ര തണുപ്പൊന്നും കൊണ്ട്ട്ട്
നമ്മളീ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോയാലേ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നായിരു പനി വരുന്നത് അത് സമയം ഞാൻ ചിന്തിക്കും ഈ അവിടെ നിൽക്കുന്ന ഒരു കുഞ്ഞുങ്ങക്ക് പോലുവേ അങ്ങനെള്ളൊരു പനിയോ ജലദോഷോ ഒന്നും ഇല്ലല്ലോ
ആ എന്താലേ അവിടെ ഇള്ളോൽക്കൊക്കെ അത് ശീലായി പോയി അല്ലാപ്പ എന്ത് പറയാനാണ്
അതാ ഞാനും വിചാരിക്കുന്നെ
ചെറി ചെറിയ വീടുകളൊക്കാണ് അട്ത്തട്ത്ത മറ്റേ ഈ കോളനി പോലത്തെ അങ്ങനത്തൊക്കെ വീടാ തോന്ന്ണ്ട് ആ ഭാഗത്ത്
ആഹ് നമ്മടെ ഇവിടെ അതെ നമ്മടെ ഇവിടെ അങ്ങനത്തെ കാര്യമെന്ന് പറഞ്ഞാൽ വലിയ വീടുകളാ ഇത് എല്ലാം ഇല്ലേ അവിടെ പക്ഷെ ആ ഒരു കുഞ്ഞി വീട്ടിന്റെ അകത്ത് ഇത്രേയും തണുപ്പായിട്ടല്ലേ അവര് താമസിക്കുന്നത്
ആഹ് അവിടല്ലേ ഒരു ഇതിന്റെ മലമുകളിലൊക്കെ വീട്ള്ള പോലൊക്കെയാണ്
ആഹ് അത് മാത്രല്ലെടാ കുഞ്ഞി കുഞ്ഞി വീടാ എല്ലാവരും അതെ കുഞ്ഞി കുഞ്ഞി വീട്
നമ്മടെ ഒരു റൂമിന്റെ ആ ഒരു വീട് മൊത്തം
അതാ ചെലട്ത്ത് ഒരു ഹാള് മാത്രവായിരിക്കും എനിക്ക് തോന്ന് അവിടെ ക്കെ അങ്ങനെ വെക്കാൻ ഒക്കത്തൊള്ളൂ ഈ മലയും കുന്നും അതും ഇതും ഒക്കെ അല്ലേ
ആഹ് അത് ഫുള്ള് കാടു അവിടെള്ളോരൊക്കെ എങ്ങനെയണാവോ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാല് എന്താല്ലേ ചെയ്യ
അതൊക്കെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകള് പെട്ടെന്ന് അർജന്റായി എന്തെങ്കിലും ഒരു ഇത് വന്നാ അടുത്തൊരു ഹോസ്പിറ്റല് ഇല്ല അഥവാ കേസ് ഇച്ചിരി കൺവേഷനിച്ചിരി കൂടിപ്പോയാ പെട്ടെന്ന് കൊണ്ടുപോവാൻ വേണ്ടിട്ട് വലിയ വലിയ ഹോസ്പിറ്റലുകള് ഒന്നും അടുത്തില്ല
അതെ അതെ അവിടെ മലയാളീസ് ഒന്നും ണ്ടാവുല്ല തോന്നുന്നുണ്ട് ല്ലേ
മല പിന്നെ വേറൊരു കാര്യമൊണ്ട് എവിടെ ചെന്നാലും ഒന്ന് കറി വേപ്പ് ഇല കറിക്ക് കറിവേപ്പലി എന്ന് പറയുന്ന കൂട്ട് എവിടെയെങ്കിലും ഒന്ന് കാണാതിരിക്കത്തില്ല ഒരു മലയാളി ഹോട്ടലോ ഒരു മലയാളി കടയോ എവിടെയെങ്കിലും കാണും നമ്മളിപ്പോ കൂടെന്
ആഹ് അതെ
കർണാടകത്തിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ തപ്പുന്നേ എന്തുവാന്ന് അറയാവോ നമ്മള് നല്ല ഫുഡും തരുന്ന വല്ല ഹോട്ടലും ഉണ്ടോന്ന് കാരണം ഈ കേരളത്തി കേരളം വിട്ട് തമിഴ്നാട് കുറെ കറങ്ങി കഴിയുമ്പോ അവരുടെ അവരൊക്കെ പച്ചരി ചോറ് അങ്ങനുള്ളതെല്ലാം തിന്ന് തിന്ന് നമ്മുടെ വായെല്ലാം ചെടിച്ച് പിന്നല്ലോ കർണ്ണാടകത്തിലോട്ടെക്കെ കേറി കഴിയുമ്പോ അവരടെ കറിയെല്ലാം കണ്ട് നമ്മടെ കണ്ണ് മഞ്ഞളിച്ചു പോകും എന്ത് ഈ കറിയെന്ന് വെച്ച്
പച്ചേരിയെക്കെ വെച്ചിട്ടായിരിക്കും ചിലരു ചോറ് നമ്മള് സാധാ ചോറൊക്കെ വെക്കുക
പച്ചരി ചോറ് പിന്നെ തൈരന്നും പറഞ്ഞിട്ടും ഒരു സാധനം തരും പക്ഷെ തൈര് തന്നെയാണോന്ന് എനിക്കറിയത്തില്ല വെള്ള കളറിൽ കിടക്കും എന്തോ അതിന് പുളിയും ഇല്ല ഉപ്പ ഉപ്പും ഇല്ല ഒന്നും ഇല്ല ഇങ്ങനെ എന്തോ ഒഴിച്ചു കൂട്ടാം
ആഹ് അവിടെ ഉള്ളവർക്കൊക്കെ പിന്നെ അത് നമ്മക്ക് ഇവിടുത്തെ തിന്ന് ശീലമായിട്ടാണ് അവിടെള്ളവർക്ക്
അതാ ഏറ്റവും കൂടുതലെ നമുക്ക് യാത്രകളൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമാണ് നമ്മള് ഏറ്റവും കൂടുതൽ യാത്ര ഇതാക്കുന്നത് ചെറിയ ചെറിയ ഫുഡ് ഒക്കെ നമുക്ക് കഴിക്കാം
ആഹ് ഭക്ഷണത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ്
എനിക്ക് സത്യം പറഞ്ഞാ അവിടെയൊക്കെ പോകുന്നത് ഇഷ്ടവാ പക്ഷെ ഞങ്ങള് എന്റെ ഹസ് ഹസ്ബൻഡ് പറയണേ നിന്നെ എങ്ങും കൊണ്ടു പോവാൻ കൊള്ളത്തില്ലന്ന് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാലേ എനിക്കൊരു മണം പിടിച്ചില്ലെങ്കിൽ പിന്നെ അവിടുത്തെ ഫുഡ് ഞാൻ കഴിക്കത്തില്ല ചില സമയത്ത് വെള്ളം കുടിക്കത്തില്ല അപ്പോ നമുക്ക് ഏറ്റവും കൂടുതല് പോകുമ്പഴേത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ് ക്ഷീണല്ലേ വരുന്നത് ഫുഡും വെള്ളവും ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ
അങ്ങനെ പോകുമ്പോ എന്താന്ന് വെച്ചാ എല്ലാ സ്ഥലത്തെത്തയും ഭക്ഷണം നമുക്ക് ടേസ്റ്റ് ചെയ്യൻ പറ്റും തിന്നണോ വയർക്ക് ട്ടോ
ആഹ് അതാ നമ്മളിപ്പോ ഒന്നോ രണ്ടോ ഇപ്പോൾ നമ്മള് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യു ടാ അല്ലാതെ നമ്മുടെ വയറ് ഫുള്ളായിട്ട് നമ്മുടെ ക്ഷീണത്തിനും നമ്മുടെ സന്തോഷത്തിനും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല നമ്മള് ഒന്ന് കടിച്ച് ആഹ് ആ ടേസ്റ്റ് കൊള്ളാം ചിലത് നമുക്ക് ഇഷ്ടപ്പെടുകേ ഇല്ല കാരണം നമ്മ നമ്മളെ ഒരു ടേസ്റ്റും അല്ല അവിടുത്തത് നമ്മളടെതിനെക്കാട്ടിലും ഒത്തിരി വ്യത്യസ്ത അല്ലേ അവി അവിടെ നമ്മള് കൂടുതലും ഒത്തിരി എരുവാന്ന് തോന്നുന്നല്ലേ
ആഹ് ഞ ഞങ്ങള് അന്ന് അവിടെ പോയപ്പോ മലയാളീസിന്റെ ഹോട്ടലിൽ ആയിരുന്നു അന്ന് ഞങ്ങള് സദ്യയാണ് കഴിച്ചിരുന്നത് കുഴപ്പില്ലന്ന് ഇതുപോലെ
കാര്യ വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു ആദ്യം ആദ്യം ഇപ്പൊ മോള് വന്നാറും വോമിറ്റിംഗ ഒന്നും ഇല്ല അന്ന് ഞങ്ങിതേ കൂടെ പോയപ്പോഴത്തേക്കും ഭയങ്കര വോമിറ്റിംങ്‌ ആയിരുന്നു വോമിറ്റിങ് എഴുതിത് എർണാടകത്ത് ഞങ്ങള്ൾ കേീറി അവിടെ ചെന്നപ്പോതേക്ക് ഇതേ കൂട്ട് പച്ചരി എന്തൊക്കെയോ എന്തൊക്കെ ചോറാണോ അറിയണ എനിക്കറിയത്തില്ല പിന്നെ ഞങ്ങൾപി ഒരു ഹോട്ടൽ ഇതേ കൂടെ മലയാളി ഹോട്ടലാന്ന് പറഞ്ഞ് അവിടുന്ന് പൊറോട്ട അപ്പ നിങ്ങങ്ങള് ചേട്ട കേക്ക് ഈ പൊറോട്ട കഴിച്ചപ്പോ ഷർഡിൽ വരുന്നില്ലേ ഞാൻ പറഞ്ഞ് എന്താന്ന്
അവിടെ
ഇല്ല പുറ അല്ലഡാ നമ്മടെ മലയാളി ഹോട്ടലാ അവടെ പണി ചെയ്യുന്നത് അതാ മലയാളി ഹോട്ടലാ അവിടെ പണിചെയ്യുന്നുന്നതും എല്ലാം നമ്മുടെ മലയാളീസാ അതുകൊണ്ടിട്ട് നമുക്ക് എനിക്കുതോന്നി ഇവിടന്ന് അവര് പോയിട്ട് അവിടെ നിന്നൊണ്ട് ഇതല്ലാം അ ജോലി ചെയ്യുന്നതാണ് തോന്നുന്നു നമ്മടെ നമ്മടെ ടേസ്റ്റിന്റെ തന്നെ ഇല്ലാവാരുന്നു ഞാൻ പറഞ്ഞ് ഇല്ല പിന്നാ ഇനി ഇങ്ങോ ആ ഫുഡ്കഴിച്ചിട്ട് ഇന്നേരെ വോമിറ്റ്ചെയ്യുന്നില്ല നേരെ നമ്മളിന്ന് ഓയൊടുത്ത് കേറി കേറി ഇറങ്ങുവാണ് പിന്നെ എനിക്ക് ഓ റ്റിംഗ് ഒണ്ടായി ചെലടത്തെ മണവും ചെലടത്തെ ഫുഡിന്റെ മണവുംപോലും നമുക്ക് പിടിക്ക
അതെ ചെല ഹോട്ടലിലൊക്കെ കയറിച്ചാൽ സ്മെല്ലൊക്കെ ഉണ്ടാവാ എന്തൊക്കോ മസാലേന്റേ ക്കൊരു മണങ്ങളിൽ
അതാ പക്ഷെ നമ്മുടെ കേരളത്തിലേയുള്ളൂ ഇത്രയും ബായി ചെരിയാ അങ്ങോട്ടൊക്കെ പോകുമ്പോഴേ ഏറ്റവും കൂടുതൽ ആൾക്കാരി പാൻമസാല അത് ഇതൊക്കെ ഇല്ലേ അവരൊക്കെ ഈ ഏറ്റവും കൂടതല് അത് യൂസ് ചെയ്യും അപ്പൊ അവര് എവടെ പോയാലും അ ഇതിൻ്റൊരു ചവയും അതിന്റെ ഒരു മണവും എപ്പഴായാലും നമുക്ക് കാണും
ആഹ് അതെ
ഈ ഏറ്റവും കൂടുതല് ടൂറിസ്റ്റ് നമ്മള് എവടെ പോയാലും അവരെ കാണാതെ ഒരു സ്ഥലവും ഇല്ലല്ലോ
ഉം ഉം ചെലര് ആഹ് ആഹ് അയ് ശെരിയാണ് അവട് തന്നെ ഞങ്ങളൊരു സാധനം വാങ്ങിച്ചിണ്ടായിരുന്നു ക പച്ച കടല പിന്നെ ക്യാബേജ് എന്തൊക് കൊ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എന്തൊക്കോ ഒരുചാനം എന്തോ ഒരു മസാലൊക്കെ ഇട്ട് വെറുതെ വെസ്റ്റായി പോയി അൻപത് രൂപായി
അതാ ചിലത് നമുക്ക് തിന്നത്തില്ല പക്ഷെ ചിലതേ നമ്മള് കാണുമ്പ വിചാരിക്കും കൊള്ളത്തില്ലായിരിക്കും എന്ന്
അതെ അവിടെ ഒള്ളോരൊക്കെ വായി കഴിക്കുന്ന ഞങ്ങക്ക് തിന്നാൻ പറ്റുന്നില്ല ഞങ്ങള്
അതാ ചെലതല്ലടാ നമ്മള് കാണുമ്പം തോന്നും ഇതെന്ത് കൊള്ളത്തില്ല എന്നുള്ളൊരു പക്ഷെ ചെല ഒരെണ്ണം മേടിച്ച് ചെല പ്പ തിന്നാ ചെലപ്പം നല്ല ടേസ് ക്കെ ചെലതിന് ചെലതിനി മോള് പറഞ്ഞത് വിട്ടിട്ട്
ഞമ്മള് കടലൊക്കെ വറുത്തി ട്ടാണല്ലോ കയിക്കപ്പ ആ നിലക്കടല ഇതവര് പച്ചൽക്കാണ് കഴിക്കുന്നത് അപ്പൊ ഒരു ര
ആഹ് ചെലത് പുഴുങ്ങി എടുക്കും നമ്മള് ഏറ്റവും കൂടുതല് ട്രെയിനി പോവത്തില്ലേ ട്രെയിനി പോമ്പയി കടല അതും ഇതുവെല്ലാം പുഴുങ്ങിട്ട് വെറും വെറുതെ പുഴുങ്ങിട്ട് സവാളെയും വായിട്ടിട്ട് തരും അപ്പൊ വിചാരിക്കും ഇത് എന്ത് സാധനാ
ആഹ് എന്നാ ഓക്കെ ഞാൻ അങ്ങട്ട് വിളിക്കാട്ടോ ശെരിന്നാ
ശരി